ഹലോ
ആഹ ഞാനിപ്പ പറഞ്ഞാള്
അ ആ.. എന്തൊക്കെ
ഏ..
എന്തൊക്കെന്ന്
ഒന്നുൽ
എ ക്ലിയർ ആവ്ണില്ലെ
ക്ലിയർ ആവുന്നില്ല
എന്തൊക്കെ വിശേഷം ന്ന്
വിശേഷം ഒന്നുല്ല
എന്ത് എയ്യ്ണ്
ആഹ സുഖാണ് ആഹ കേൾക്കല്ലേ
മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇല്ല മഴയൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ നിന്ന്ക്ണു ഒന്ന് ചാറി പോയി ഒന്ന് ചാറി പോയീന്ന്
ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്
ആഹ കയിഞ്ഞ് കയിഞ്ഞ് ഇപ്പൊചായചായ് ഫുഡ് ഇന്ന് ഷീ വേവിച്ചതും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു
ആഹ ചാവു ടിക്കാനായോ
ആഹ് ഞങ്ങടടെ ചായ കുടിക്കൻ ടൈം ആ അവിടെ ആയോ
ഇല്ല ഞങ്ങള് ഉറങ്ങുവ ട്ടികള് ഉറങ്ങുന്നച്ച് ഞങ്ങള് ചായ എടുക്കുമ്പത്തിന് അഞ്ചര ആറ്മണിയാെക്കെ ആവും
ഇവിടെ നാലുമണിയൊക്കെ ആകുമ്പം കുടിക്ക്യ
വാപ്പ പണിക്കോവാണോ വാപ്പ വന്നാല ചായ ടിക്കാ ഇപ്പ എന്തച്ചയക്ക് കടി
ചായക്ക് എന്തെങ്കിലും മിച്ചറോ കൊയിലപ്പോ അങ്ങനെ എന്തെങ്കിലും
ആഹ എല്ലാരും ഒരുമിച്ച് ഇരുന്ന് കുടിക്കാവൂല്ലേ
ഏ ആഹ എല്ലാരും ഒരുമിച്ച കുടിക്കുന്നു
ഉം എന്നിട്ട് ഞായറാഴ്ചക്ക ആയിട്ട് എന്താ പരിപാടി
ഓ ആഹ എ
എന്ത്
ആ പി ഓ ഞായറാഴ്ച അല്ലെ ഇവിടെ ഇരിക്കും പിന്നെ എനിക്ക് പിരീഡ്സ് ആയപ്പ അതിന്റെ വയർവേദന
ആ നല്ല വയർ വേദന ഉണ്ടാവേ
ആഹ് എനിക്ക് ഭയങ്കര വയർ വേദന ആഹ് ഉണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോഴ ഓമിറ്റിങ്
ആഹ അപ്പൊ എന്താ ചെയ്യാ വേദന കൊറയാന്
ആ അമ്മ ഉണ്ട് ഉണ്ട് ഞങ്ങളമ്മ അമ്മയാണെങ്കിൽ എന്നിട്ട് ആയിരത്തിന്ന് വേദനയുടെ മരുന്നുന്ന് കൊണ്ട് തന്നിട്ടുണ്ടന്ന് പാവികഅപ്പ അത് കഴിച്ചു ച് അത്കഴിച്ചപ്പാ ഇച്ചിരി കൊറവുണ്ട്
ആഹ എപ്പോഴും നല്ല വേദനക്കാരം
ആഹ നല്ല പെയ്നാണ് നമുക്ക് എന്ന് വച്ചാ ഒന്ന് കിടക്കാൻ പോലും പറ്റത്തി ഇല്ല ഒരു ഡയറക്ഷൻ തിരിഞ്ഞ അങ്ങോട്ട് നടക്കാൻ പോലും പറ്റത്തില്ല
നല്ല ബുദ്ധിമുട്ടാ ല്ലേ
ആഹ ഭയങ്കര ബുദ്ധിമുട്ടാ ചില സമയത്ത് നമുക്കഗ് വിയർ വിയർത്ത ഒഴുകിയങ്ങ് തല ചുറ്റും
ആ ആ ഏനിക്ക് പിന്നെ വേദന ണ്ടാവും പക്ഷെ ഈ പറയുന്ന അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ
ഉം
എന്നിട്ട എന്തൊ കേടാപ്പനെ കെടക്കാ
ആഹ കിടക്കുവ
ആ ന്നാ പോയി ഹോസ്പിറ്റൽ ഒന്ന് കാണിച്ചോക്ക് ചെൽപ്പം അയിൻ ഇള്ള മര്ന്ന് കി പോയി ആയുർവേദത്തിൽ തന്നെ കി കിട്ടോലോ അങ്ങനെയൊക്കെ ഇണ്ടെങ്കി
ആ അമ്മ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു അപ്പ അത് കഴിച്ചോണ്ടിരിക്ക്യുവാ
ആ അല്ലേയ് ഇങ്ങനെയൊക്കെ ഇല്ലാണ്ട ഇരിക്കാൻ വാണ്ടീട്ട് ഇങ്ങനെ പറിണേക്ക നാടം കോഴിയുടെ മുട്ട പച്ചക്ക് കുടിക്കെ ഇള്ളത് അല്ലാത്തൊക്കെ അതിൽ ഇടും ത്ത് ഇന്നട്ട് ഇന്റെ അമ്മായിമ്മ അങ്ങനെ
ആ
മാരി ഉലുവ വർത്തിട്ട് വെള്ളം കുടിക്കാ
ഉം
പിന്നെ ഇപ്പം വയറിന് ചൂടോളി ക്ക്ണ സാനം അങ്ങനെ എന്തോ ഇല്ലേ
ആ ഇത് സംഭവം ഇപ്പം കിട്ടും
ഉം
ആ അത് വെച്ച് കഴിയുമ്പോ ഭയങ്കര ആശ്വാസം ഇണ്ടവും എൻ്റെ ഫ്രണ്ട്സ് അവരങ്ങനെ ചെയ്യ്ന്നെ അപ്പഞ് അന്ന് ഞാൻ ഇന്ന് ചോദിച്ചായിര്ന്നു അവരോട് അപ്പോ അവര് പറഞ്ഞു എടി അയ് നല്ലതാ മ്മക്ക് വേദനക്ക് ഒരു ആശ്വാസം കിട്ടുംന്ന് പറഞ്ഞ്. അവര് ഫ്ലിപ്കാർട്ട്ന്ന് എങ്ങണ്ട് വെ ത്തി താ
ആ നീ വാങ്ങിച്ചോ ഇന്നട്ട്
ആ അവരതാ യൂസ് ചെയ്യ്ന്നെ
ഉം എങ്ങനെ നന്നോ ഗുണണ്ടോ അന്റെ മരിയാണ് അഹ്‌
ഏ
അത് ഉപയോയിച്ചിട്ട് ഗു ഗുണണ്ടാേന്ന്
ആ അവ ആ അവന്മാര് പറഞ്ഞ് കൊഴ് നല്ല സുഖവാണ് വേദന എടുക്കത്തില്ലെന്ന്
ഇന്നാ അഹ്‌ വാങ്ങിച്ചോക്ക്
ഉം
അതൊന്ന് വാങ്ങിച്ചോക്കാ
ഇഞ് അ ഒന്ന് വാങ്ങിച്ച് നോക്കാനാ
ഉം
അഹ്ങ്ങനെ അതെങ്ങനെ വെള്ളം തെളപ്പിച്ച് ആയിക്ക് ഒഴിക്കെ എങ്ങനെയാണ് അഹ്‌ വെള്ളം ചൂ
അത് എന്തോ ഒരു അയിന് അതെനിക്കു അറിയ ത്തില്ല ഇങ്ങനെ ശ അവന്മാര് പറഞ്ഞ് എന്തോ വെള്ളം തിളപ്പിച്ച് എന്തോ അങ്ങനങ്ങാണ്ട് എന്തോ ഒട്ടിച്ച് എന്തോ ഒരു ബെഡ് ആ സംഭവം
ഉം ഇതില് ഇങ്ങനെ നമ്മള് റീൽസ് എന്തേലും കാണുമ്പോ അതിൻ്റെടെൽ പരസ്യങ്ങള് വരുമല്ലോ അങ്ങനെയൊക്കെ കണ്ട്
ആഹ് ഇല്ല ഉം ഉം വായിച്ച് നോക്കാനെ
ഉം ചെലൊരിങ്ങനെ പറയുന്നേക്കെ പൊക്കെട്ട് ഹോസ്പിറ്റില് കടക്കണ്ട അവസ്
ഉം ആന്ന് വേദന വന്നാ മ്മക്ക് സഹിക്കാൻ പറ്റില്ലാ നമക്കൊന്ന് കെടക്കാൻ പോലും പറ്റത്തില്ല അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ ഒന്നും കെടക്കാൻ പറ്റത്തില്ല ഒര് പൊസിഷനിൽ പോലും കെടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ പിന്നെ ജീവപേന്ന വേദനയാ
പ്രസവ വേദന വരണപോലെണ്ട് ഉണ്ടാവുല്യേ
ഇയ്യോ ചെലാസമയത്ത് വരുന്ന വേദ ഞാൻ ഷോക്ക് അടിക്കുന്നാമതിരിയാ വെര് അയ്യോ ജീവൻപോന്ന വേദനയാ ഇയ്യോ പറ്റാത്തെരു ഏജ് ടൈം
കാലിന്റെ മുട്ട് കടച്ചില്, ഇട്പ്പ് അങ്ങനെയൊക്കെ ഒ ഉണ്ടാവ വയറും ചെറുതായി രു വേദനുണ്ടാവും എന്തൊക്കെയോ മൊ മൊത്തത്തിലൊര് അസ്വസ്ഥത ഛർദിക്കാൻ വരലു അങ്ങ് അങ്ങനെയെ ക്കെണ്ടാവ ഉം ബ്ലീഡിംങ്ങും ഒണ്ടാവോ അങ്ങനെ നല്ലോണം ബ്ലീഡിങ്ങും നല്ലോണ്ണുണ്ടോ
എനിക്ക് ബ്ലീഡിങ്ങ് കൊറവാണ് ബ്ലഡില്ല ബ്ലഡ്കൊറവ് ഉണ്ടേ
ഉം
ആ എനിക്കാണെങ്കി പിരീഡ്‌സ് ആവാൻ ടൈമും കഴിഞ്ഞ് ആ അപ്പം ഈ ടൈമം കഴിഞ്ഞപ്പോഴെ യായത് അതിൻ്റെം കൂടി ബുദ്ധിമെട്ടുണ്ട്
ആഹ് എനിക്കാവണേൻ്റെ ഒക്കെ മൂന്നാല് ദിസം മുന്നേ തൊടങ്ങും വയറ് വേദനീം
ആ എനിക്കും പിരിസ് ആ മുന്നേ ഒരാഴേച്ച്ത്തോളം ഭയര അസ്വസ്ഥത ആയിരിക്കും
എന്തൊക്കെ ഒരു പൊർത്യേട് ആയിരിക്കും
ആയിക്കെയിഞ്ഞാ പിന്നങ്ങനീല്ലേ
യ്യോ വല്ലാത്തൊരിറിട്ടേഷനായി കഴിയുമ്പോ
എന്നട്ട് വേറെന്താപ്പൊ ക്ലാസിനൊക്കെ പോയീന്നന്ന് എന്ത് ചെയ്യാ
ഞാനിപ്പ ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുവാ
ഉം അപ്പങ്ങനെയൊക്കെ വയറുവേദനണ്ടാവുമ്പോ എന്ത് ചെയ്യ പോവാണ്ടിരിക്ക്യ
ഇല്ല എനിക്കിപ്പം ഇപ്പ ഞാൻ ഡിഗ്രി കയിഞ്ഞ് ക്ലാസ്സൊക്ക കഴിഞ്ഞ്
അല്ലേയ് ക്ലാസ്സിനൊക്കെ പോയിന്നന്നൊക്ക്
ആ ഉയ്യോ അത് അന്ന് കോളേജിവെച്ച് ഉച്ചെക്കായി കഴിയുമ്പം നമ്മളങ്ങ് എന്നുവെച്ചാ ഞാൻ ഞാൻ കൊല്ലത്താ പഠിക്കുന്നെ എസ്സെൻല് അപ്പം എ അവിടുന്നെനിക് ത്തിയൊന്ന് ഞങ്ങള് ഉം പ്പം മൂ മൂന്ന് മണി മൂന്നരയാവുമ്പോ കോളേജ് വിട്ടാ വീട്ടിയരുമ്പ അഞ് ആ അഞ്ചേ മുക്കാൽ ആറ് മണിയാവും അത്ര ദൂരവൊൺ ട്ടവിയാ കൊല്ലത്ത്ന്ന് അങ്ങ് വരെ വീട്ടി പോവാനായിട്ട്
ആഹ് ആഹ്
ചെല സമയത്തൊക്കെ നമ്മളങ്ങ് പെട്ടൂ വേദന കൊണ്ട് സഹിക്ക്യാൻ പറ്റത്തില്ല നമുക്ക് ഈ കോളേജ് ജീന്ന് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് നടക്കേം വേണം ഭയങ്കര ബുദ് ദ്ധിമുട്ട നടക്കാനും പറ്റത്തില്ല വന്ന് കഴിഞ്ഞാ വേദന കാരണം പിന്നെ ഒരു വിധത്തി പിന്നെ നടന്ന് ബസ്സി കേറിയ പിന്നെ വീട്ടീ വരുന്നെ വീട്ടി വന്ന് കഴിയുമ്പത്തേക്കും വേദന കൂടി പിന്നെ ഉയ്യോ ഒരുരക്ഷയില്ല
അങ്ങനെ എത്ര ദിവസണ്ടാവും
എനിക്ക് പൊതുവെ ഒന്ന് ഒന്നെക്കെയാവുമ്പോ എനിക്ക് രാത്രിക്ക് രാത്രിയാമ്പോ ഒറങ്ങാൻ പറ്റത്തില്ല ഇന്ന് നലെ രാത്രി ഞാ ഒരുപോള ഒറങ്ങീല വേദന കാർ
ഉം ഉം
ഇപ്പൊ അങ്ങനെ ഒന്നിൻ്റന്നെനിക്ക് വന്ന് മാ ഉം ചെല സമയത്ത് ഒന്നിൻ്റന്ന് വര് പക്ഷേ ചെല സമയത്തെനിക്ക് രാ മൂന്നിൻ്റന്ന് വരെ തൊടർച്ച വേദന കാണും
ആഹ് അങ്ങനൊക്കെയാണ് റൊരീസ റ്റെ പിന്നേ അഡ്ജസ്റ്റ് ഡെയിലി അങ്ങനാമ്പോ നല്ലെടങ്ങേ
ഏഹ്
ഒരു ഡോക്ടറെക്കെ കാണ് ചോക്ക് എനിക്കും ആദ്യക്കെ നല്ല വേദ തന്നെ ഒന്നും
ഞങ്ങടെ കോളേജില് മറ്റേ ക്യാമ്പ് ഒണ്ടാരുന്നു ആ കൊല്ലം ഹോസ്പ്റ്റിലില് ഫ്രീക്കെ ആകുമ്പോ അപ്പൊ ഞാനിങ്ങനെ ഡൈനക്കിനോട് പറഞ്ഞാരുന്നു ആ ഡോക്ടർ ഭയങ്കര പെനാന്ന് പ്പൊ ഡോക്ടർ പറഞ്ഞ അത് നമ്മുടെ എന്തോ യൂട്രസിന അടുത്തത്തെ ഓവറി അത് എ മാറിക്കിടക്കുമ്പോ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുന്നൊണ്ടാ ഇങ്ങനെ വേദന വരുന്നേ
ആ ആ അപ്പ അയിന് എന്താത്ര ചെയ്യാ
അപ്പൊ എന്നോട് പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കാനൊക്കെ പറഞ് പക്ഷെ ഞാൻ നോക്കിയില്ല
ഉം ന്ന ഒന്ന് നോക്കിയ മതിയന്നേ എത്രന്ന് വെച്ച് ഇപ്പങ്ങനെ സഹിക്ക
അയ്യോ പറ്റത്തില്ല
ഉം എന്നാ ഒന്ന് ചെയ്തോക്ക് ഒന്ന് സ്കാൻ ചെയ്തോക്ക്
ഉം
എന്നിട്ട് വേറൊരു ഡോക്ടറെ കാണിച്ച് ട്ട് ഓലെന്താ പറയുന്ന നോക്കന്നേ ഗൈനക്കിനെന്നേ ഒന്ന് കാണിച്ചാൽ മതിയെ ഉം അപ്പൊ അവരെന്താ പറയ്ണെ നോക്കത് റ്റെം ചെന്ന് ചെയ്തോക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ തിന്നിട്ടെന്താ കാര്യം നല്ലഎടങ്ങേറല്ലേ ആ എന്നിട്ട് വേറെന്താ അവിടെ മഴണ്ടോ
ഇവിടെ രാ മുമ്പേ ഒന്ന് ചെറുതായിട്ടൊന്നു ചാറി ഇപ്പൊ ഇല്ല
ഉം ഇവിടെ രാവിലെയക്കെ പിന്നെ വെയിലുണ്ടാരുന്നു
ഉം ആഹ് ആഹ് ശെരി ഡ്രസ്സ്‌ താ